ആഹ് നീ എന്തര് ചെയ്യണ്?
ക്കണ് നിങ്ങള് കെടക്കാറായോ?
ഓ കെടക്കാറെക്കെ ആയി ഇനി ഇപ്പൊ താമസിക്കും എറെ ബ്രദറിൻ്റെ കല്യാണൊക്കെ ആയിരിക്കയല്ലെ
ഓ ഓ ഈ മാസൊവാണ അതേ അടുത്ത മാസ ആ
ഈ മാസം ലാസ്റ്റ് അപ്പം ഡേറ്റ് എടുത്തില്ല അതാണ് പിന്നെ നിങ്ങളടുത്ത് പറയാത്തത്.
ഓ പേടേ അപ്പൊ ആഡിറ്റോറിയം കിട്ടോ ഈ മാസം ലാസ്റ്റ്?
ഓ ആഡിറ്റോറിയനെ നോക്കിയ പ്പ ഒരണ്ണം ഉണ്ട് നമ്മള് വിചാരിച്ചതേ അപ്പ അതങ്ങെട്ക്കാന്ന് വിചാരി ശെരി ഉം എന്നിട്ട് നിങ്ങളെ വിളിക്കാന്നും പറഞ്ഞാണ് ചെന്നത്
ഓ ഇനീപ്പപ്പൊ കൊറച്ച് ദിവസല്ലെയുള്ള് എല്ലാരേം വിളിക്കാൻ പറ്റോ അങ്ങനെ
ഓ അല്ലെങ്കി റിസപ്ഷനെങ്ങാണ് എല്ലാരേം വിളിക്കാന്ന് വിചാരിച്ച് കല്ല്യാണം അങ്ങനെ നടത്തീട്ടെ ഉം റിസപ്ഷൻ നല്ല രീതിക്ക് നടത്താന്ന് വിചാരിച്ച്
ഓ പെണ്ണ് എവിടെ ഒള്ളത്
പെണ്ണ് ഇവിടെന്ന് അടുത്ത്ന്ന് തന്നെ ലൗമാരേജ് ഇപ്പ എല്ലാം അങ്ങനെന്നല്ലേ
ഇപ്പം എല്ലാം അങ്ങനെന്നെ ലൗമാരേജും പണ്ടത്തെ കണക്കല്ലല്ല കല്യാണങ്ങ്ളല്ല മൂന്നാലൂസ്ത്തെ കല്യാണ
ആ അതാണ് അതുംപോലാഞ്ഞിട്ട് ഇപ്പൊ കല്യാണം കഴിക്കുന്നുമ്പേ അവരങ്ങ് ഒരുമിച്ച് ജീവിക്കക്കം തൊടങ്ങെണ് ന്റെ ല്ല മറ്റേ ഇല്ല കൊച്ചിനെ അറിഞ്ഞൂടെ
ഓ അറിയ ആ അറിയ ഇന്ന് ഞാ ഒരു ഫോട്ടോ ഉണ്ട് ആ കൊച്ചിന്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്
ആ നീ എനിക്ക് അയക്കണേ പിന്നീട് എനിക്ക് കാണത്തില്ല ഇല്ല ഹൈഡെയ്തിടും പ്പം ആ
ച്ചിട്ട്
ലോകം മൊത്തം കാണിക്കുവെങ്കിലും നമ്മളെയെക്കെ ഹൈടെയും ഫാമിലി ഉള്ളവരൊക്കെ ങ്ങനെ ഹൈഡ്
ഓ അപ്പൊ ഇനി എന്നെ ചെലപ്പ ഹൈഡയ്യാ മറ ന്നു വേണോ എന്തോ കേട്ടാ ചിലപ്പ ആ മറ്റേ അവളെ ചേർതാ ചേട്ടത്തി ഒണ്ടല്ലോ അവള സ മൂ പ്പം ചേട്ടത്തി ഇട്ണ സ്റ്റാറ്റസ് ഒന്നും എനിക്ക് കാണാൻ പറ്റൂല്ല ഇങ്ങനെ ആം മ്മളെ ഇതില് വന്ന് കെടക്കും കേട്ടാ ഈ സ്റ്റോറി
ആ അതെനിക്കും കാണത്തില്ല രണ്ടുപേരേം ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് ഓ
ന്നെ ചെയ്തിട്ടേക്കണേ അപ്പൊ അനിയത്തി എന്നെ ചെയ്യാംമറന്ന് പോയെയിരിക്കും
ആ ഇത് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ആ പിന്നെ കെട്ടായിരിക്കണം ആച്ചറ്ക്കനും ചെയ്ത് ആചെർക്ക
ഓ എന്തിന് മറച്ച് വയ്ക്കണ് എല്ലാം നമ്മളെല്ലാം അ
അത് തന്നെ ആ ആ അത് തന്നെ ലോകം മൊ പറഞ്ഞിട്ട്പ്പ നമ്മെളെ വിളിച്ചോയ്ക്കണേ എന്തേ അവരെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇപ്പ എല്ലാം അങ്ങനെ തന്നെയ ഇ ഇപ്പൊ ലോകം മൊത്തം പണ്ടൊക്കെണന്ന് വെച്ചാ പേടിയല്ലേ ഇങ്ങനെയൊക്കെ
ഓ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ കല്യാണ ആ സമയത്തൊക്കെ അറിഞ്ഞോ അ അമ്മക്കെ ഫോൺ വിളിക്കാൻ പോല പേടിയണെ
ഓ അതാണ് അപ്പ അങ്ങനെയൊന്നുംല്ല ഇപ്പ എല്ലാംങ്ങ് ഇതായി
അപ്പ ആദ്യം എന്തതിനാണ് പരസ്പരം അവര് രണ്ടോരും കണ്ട് ഇഷ്ടപ്പെട്ട
ഉം ആ എല്ലാ തീക്ക് ചെലപ്പോ കല്യാണം വരെ കല്യാണ ന് എന്തൊരു ഫങ്ഷൻ വേണം എന്തര ആർഭാടങ്ങൾ നടത്താൻ ഡാൻസ് എല്ലാം എന്തര എല്ലാം അവരങ്ങ് തീരുമാനിച്ചിട്ട് വീട്ടുകാരെ പറയുമ്പോ അവര് അതേപോലെ അങ്ങനെ
ഓ ഇപ്പോഴത്തെ പിള്ളാരുന്ന വച്ചാ വേറൊരു കാര്യങ്ങളുണ്ട് അവര് സ്വന്തം ചിലവിലായിരിക്കും കല്യാണം നടക്കണത് പക്ഷെ നമ്മളെയെക്കെ സമയത്ത് നമുക്ക് ജോലി ഇല്ലാത്ത പാനൊന്ന പറ്റിട്ട് ല്ലല്ലേ ജോലിയെ കിട്ട എ കുറച്ചെങ്കില അമ്മക്ക്
ഓ അതാണ് പക്ഷെ ഇപ്പൊ അതൊരു നല്ല കാര്യമാണ് പിന്നെ ജോലി കിട്ടിയിട്ട് കല്ല്യാണം കഴിക്കണത് അത് നല്ലത്
ആ അതൊക്കെ പക്ഷെ കൊറെയൊക്കെ വെച്ച നോക്കെ കുറേയൊക്കെ മാറ്റം വ എല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട് അ അപ്പ
ഉം ഓ തന്നെ സത്യം പക്ഷെ ഈ ജോലി കിട്ടിട്ട പ്പ കല്യാണം കഴിച്ചാ നമ്മക്കൊര് ഇത് കാണും
ഉം പിന്നെ എന്നാ മമ്മളെ കുഞ്ഞന്മാടെ കാലഘട്ടത്തിലൊക്കെ അറിഞ്ഞൂടെ ചെറുക്കന്മാ അമ്പത് പംവേണം ഇത്ര സ്വർണം വേണം അച്ചാരം പ്രത്യേകം വേണം ലേലം വിളി അത് കൊടുക്കാൻ ഒരു എന്തെങ്കിലും കുറഞ്ഞ പോയാ പിന്നെ അമ്മാര് തിരിഞ്ഞോക്കൂല പിന്നെ ചേർ ന്റെ കാലൂഴി അങ്ങനെ ഒരു കാലക ഷെ ഇപ്പോഴേ സ്വർണം ചോദിക്കെങ്കിൽ അവൻ വീട്ട് ശരി ശരി
ഓ അതാണ് പക്ഷെ അതൊക്കെ നമ്മളെ കാലഘട്ടയപ്പോഴും പക മുക്കാലും മാറിയില്ലേ
ഓ അച്ചാരോന്ന് പറഞ്ഞരു സാധനം ഉണ്ടല്ലോ സ്ലീങ്ങക്കെ മാ അ അതൊന്നും അത് ചോദിച്ചാൽ തന്നെ വീട്ട തിരി
ഓ അതാണ് ഇപ്പൊ അതൊക്കെ മാറിയോ ക്കെ തന്നെ വളരെ നല്ല ഒരിതാണ്
ഓ പിന്നെ ഇപ്പോഴത്തെ കല്യാണൊക്കെ ഗോൾഡ് ഇടൂലെ ഇത്ര പണമുള്ളള്ളവരും നോ ഗോൾഡ് വെഡിങാന്ന് പറഞ്ഞ് അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു ഇതാക്ക
ആ ആ ഇപ്പ അല്ലെങ്കിലും ഗോൾഡ് ഇടണം പഴയ ട്രെൻറ് ആയിട്ട് മാറി ഇപ്പ എല്ലാരും മറ്റേല്ല ഒന്നി റെന്റൽ അങ്ങനത്തെ ജ്വലറി എടുക്കുന്നു ഡ്രസ്സ് തന്നെ ഇപ്പ കണ്ടിട്ടില്ലേ എല്ലാരും റെന്റലാണ് എടുക്കുന്നത്
ഓ അത് തന്നെ ഇപ്പ എല്ലാ റെന്റല ന്നെ ആ പിന്നെ ഇന്ന് ഞാനൊരു കല്യാണത്തിനെ ആ പെണ്ണ് ഒരു സ്വർണ്ണം ഇട്ടിട്ടില്ലേ രണ്ട് ഒരു ചോക്കർ കണക്കവരെമാലേ ഒരു കൊറച്ച് ഉള്ളേ
ഓ ഇപ്പ എല്ലാം അങ്ങനെന്നെ
ആ
ഉം ഉ പിന്നെ ചിലര് അവര് ആവശ്യത്തിനൊര് അവരെ കയ്യിലുള്ള ഒരു അസറ്റ ആയിട്ട് കൊറച്ച് ഗോൾഡ് വാങ്ങിച്ചു വയ് കേടാനൊന്നും അല്ലായിരിക്കും അവർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ എടുക്കാൻ
ആ ചെലോര് ആ അത് തന്നെ അങ്ങനെയ പക്ഷെ ചെല്ലുവോര നീ കണ്ടിട്ടുണ്ടാ ഓ ആൺ അടിതൊട്ട് മൂടിവരെല്ലാം സ്വർണ്ണമായി ങ് അത് കാണാൻ തന്നെ ഒരു വൃത്തിയേടാണ് അല്ലേ അവർക്കൊന്നും തോന്നൂലേ എന്തോ
ഇപ്പൊ അത് ഭയങ്കര ഔട്ട് ഓഫ്ഫാഷൻ അത്പ്പം കൊള്ളൂലാ
പക്ഷെ ഈ എടക് ഇത് ഒരെണ്ണംഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട്കേട്ടോ അടിതൊ പെണ്ണ്കാണാൻ നല്ലത്ട്ടോ മേക്കപ്പ് ചെയ്യേണ്ട മേക്ക്ഓവറി ണ്ടല്ലേ ഇത് കല്യാണ പെണ്ണുങ്ങളാ അപ്പൊ ആദ്യമൊക്കെ പെണ്ണ് നല് ഇ ഒരുങ്ങി വന്നു സുന്ദരിയായിട്ടിരിക്കണം പക്ഷേ ആ സ്വർണ്ണംയിട്ട്- ഇപ്പ മൊത്തത്തിയങ്ങ് കൊളായി
ആആ
നും ഹും
ജ്വലറി വളരെ ഒന്ന് രണ്ട് അത്ര ഒന്നാണ് ഇപ്പം മിക്കഉളളവരും ഒക്കൊ ഇടണം
പിന്നെ വേറൊരു കാര്യംകൂടി ഉണ്ട് ഇപ്പോഴും അവര് ഇപ്പ എന്തിനാണ് പെണ്ണിന് സ്വർണം കൊടുത്താൽ തന്നെ എന്തിരാണ് അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണ സാധനങ്ങളെ കൊടുക്കു മറ്റേതൊക്കെ നമ്മള് റെൻറ്റ്നല്ലേഎടുക്കുണത് അത് ഗോൾഡിന്റെ കളർള്ളത് അങ്ങനെയൊക്കെ പക്ഷേ- ആ മുമ്പത്ത് ഉള്ളവർക്കെന്ന് വെച്ചാൽ നമ്മള്കുഞ്ഞന്മാരോ- മെടല്അല്ലഎല്ലാം കൊറെ പടവടപ്പള്ള സാധനം പക്ഷേ പിന്നെ ഒരിക്കലും
പറ്റൂല പറ്റൂല പക്ഷേഅത് ഒരു ഉപയോഗവും ഇല്ല
ക്കറിഇങ്ങനൊയിരിക്കുംസ്വർണ്ണം ഉണ്ടെന്ന പേരും പക്ഷേ ഉപയോഗി- കൊറെ തടവളകണക്കെത്തെ എനിക്കതൊന്നും ഒട്ടും ഇഷ്ടല്ല
കുഷ്ട്ടല്ല
സിംമ്പിൾ ആയിട്ടുള്ള സ്വർണ്ണങ്ങളല്ലേ അതൊക്കെയാണ് എപ്പെഴും നല്ലത് ഇപ്പ എല്ലാരും അങ്ങനെ ഇവിടെ ഇവിടത്തെ മാമീടെഅനിയത്തി- തിരമോള അവള് കൊറച്ച് സ്വർണ്ണമേഉള്ളായിരുന്നു എല്ലാം ഡയ എന്ന് വൊച്ചാ സ്ഥിരമായിട്ട് അമ്മക്ക്- ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങള് പിന്നെ തായിട്ട് അത് വരും ന്റെ അടുത്ത് ആഹ
ഇപ്പ ഇവിടെ ബ്രദര്ന്റി കല്യാണത്തിനും ഡ്രസ്സൊക്കെ റെന്റ് എടുക്കാ എന്നാണ് വിചാരിക്കണ പിന്നെ ഡ്രസ്സൊക്കെ റെന്റ് എടുക്കാൻ്പഴേ നമ്മുക്ക് പെണ്ണിന്റെ അഭിപ്രായം കൂടി ചോദിക്കണ്ടേ അങ്ങനെ ഇരിക്കുന്നു
ഓ ഡ്രസ്സ് റെന്റ്ടുത്തില്ലെങ്കിലും കൊഴപ്പമില്ലന്നാണ് എന്റെ - രാെ പുായ ക കത്ത്പൊക്ക സൂക്ഷിച്ച വഴക്കല്ലോ ഉം അന്നത്തെ ഡ്രസ് താല ദിവസത്തെ റെണ്ടെടുത്താലും കുഴപ്പില്ല
നമ്മുക്ക് എല്ലാർക്കും കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം
ഓ പിന്നെ കൊച്ചിങ്ങക്കൊ ഒരു ഡ്രെസ് കോഡ് ആഹ.. വലിയ പർദ്ദ ഇടുന്നവർക് ഇപ്പൊ ഓരോ കളർ വെച്ച് എടുക്കാം
ഓ അങ്ങനെയൊക്കെ ചെയ്യാം പർദ്ദ ഇടുന്നവര് ഒക്കെ കൊറച്ചു നേരവേ ഒള്ളു ബാക്കി എല്ലാരും ചുരിദാറാണ് ഉ
ഉം
ഉംഉം
അപ്പ അങ്ങനെ എടുക്ക
നമ്മളാ മാമിയ പറത് അപ്പൊ ചുരിദാറും ഇടുണ്ടി
ആരാണ് ഓ ഓ ചുരിദാറും പർദ്ദയുണ്ടഉം അെ ആ പിന്നെ ആ മാമി പ്രസവഹിച്ചു അത് നീ ഇറഞ്ഞായിുന്ന
ഓ അറിഞ്ഞ്
പക്ഷെ പാവം കൊ പച്ചേ കൈ ഒടിഞ്ഞ്
ഓ അതും അറിഞ്ഞു ഇങ്ങനെ വീ തല ഇറങ്ങി വീണന്ന് ഓ കൊ അച്ഛിനെ ഒന്നും എടുക്കാൻ പോലും പറ്റൂല പാാവ
ഓ അത് തന്നെ നീ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് വാല വെച്ചത് കേട്ട്
മം
ഉ നീപ്പ അതുകൊണ്ട് അവർക്ക് വരത്തില്ല അല്ലെങ്കിൽ ആ അത് തന്നെ അല്ലെങ്കിൽ അവർക്ക് വരരുന്നു ഇപ്പ പണ്ടത്തെ പോലെ നാ മുപ്പത്തോരം വീട്ടി ഇരിക്കൂലല്ലോ
ഓ അതൊക്കെ വെറും അനാചാരം നമ്മളെയൊക്കെ നാപ്പത് വരെ അങ്ങ് തടിപ്പിച്ച്
എവിടേലും പോയാ ആണി എടുക്കും പിച്ചാത്തി എടുക്കണം ഓർമ്മയില്ലേ കൊറെേ ഒലക്കെ എടുത്ത കൊണ്ട് പോണം ആ പക്ഷെ ഗൾഫിലൊക്കെ അവര് പറയണ കേട്ടെ ഗൾഫിലുള്ള ആൾക്കാറേ ഇന്ന് പ്രസവിച്ചാ ആ ഒരു ഒരാഴ്ചക്കകം കൊച്ചുങ്ങളെ കൊണ്ട് വെളിയിലിറങ്ങും അ കൂടെ ആരേം കാണപോലുമില്ല
ആ അതാ അതാണ് നമ്മളെ ഈ നാട്ടിലെ ഇതൊ ഒരു അനാചാ പണ്ടേ ഇങ്ങനെ ചെയ്തോന്ന് ഒരിത് കൊറേ ചോറും വാരി തന്നു കൊറേ മീന്
ഓ എപ്പോഴും കേട്ട് ആ ഒരു അഞ്ചു നേരമെങ്കിലും ചോറ് തിന്ന് തിന്ന് തിന്ന് അന്ന് തടിച്ചാണ് ഇപ്പോഴും മാറാതെനിക്ക് കിടക്കണത് എപ്പോഴും ചോറും മീനും തിന്നാല ആകൂ
ആനയാ
ഫ്രൂട്ട്സൊക്കെ തിന്നാം ഫ്രൂട്ട്സും പിന്നെ ചോറൊ കൊറച്ചേ എടുക്ക ആ പച്ചക്കറിയൊക്കെ നല്ല പയറ് അവിച്ചത് പച്ചക്കറി ഏത്തപ്പഴം അത് ചോറൊക്കെ നമ്മള് ഒരു നേരം തിന്നേണ്ട ആവശ്യമേ ഉള്ളു
പിന്നെ നമ്മക്കന്ന് ഒന്നും അറിഞ്ഞൂടേരുന്നല്ലോ സത്യം പറഞ്ഞാ ഈ ചോറ് വാ കേട്ടപ്പോ കൊച്ചിന് പാലും കൊറയും
ഓ ഇന്ന് ഞാൻ പ്രസവിച്ചു കിടക്കണ ഒരു വീട്ടിൽ പോയീട്ടാ ആ അപ്പൊ ഒരു കൊച്ച നെ കാണാൻ കല്യാണം കഴിഞ്ഞി അപ്പൊ അവിടെ ചെന്നപ്പോ ആ പെണ്ണ് അത് എന്തേലും ചൂടുവെള്ളം കോരി ആ പെണ്ണിന്റെ പിറത്തങ്ങ് ഒഴിച്ചു ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലന് പറഞ്ഞു എന്നിട്ട് നമ്മക്കറിയാന്നുള്ള പറഞ്ഞു കൊടുത്തു പറഞ്ഞോളൂ സഹിക്കാൻ പറ്റണ ചൂട് വെക്കേണ്ട ആവശ്യം അതൊഴിച്ചിട്ട് എന്തിനാണ് ആ പെണ്ണ് അവി ച്ചെടുക്കൂന്നു പക്ഷേ പണ്ടുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ അതിന് മണ്ടേ കേറിയാൽ അല്ലെ പറ്റുള്ളൂ അവര് പറയണം അങ്ങനെയന്നും അല്ല നമ്മക്ക് അറിയാവുന്നതൊക്കെ ചൂട് വെള്ളം വെ- രിച്ചെടുക്കട്ടേ
ആ അത് തന്നെ പക്ഷെ എന്റെ ഡെലിവറി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞായിരുന്നു ചൂട് വെള്ളം ഒന്നും അങ്ങനെ യൂസ് ചെയ്യണ്ടന്ന് പറഞ്ഞു
എന്റെതും പറഞ്ഞോട്ടെ എന്റെ സിസേറിയനല്ലേ സി ചില ചൂട്
ഓ എന്റെത് അങ്ങനെ പറഞ്ഞില്ലേ ചൂട്